എവിടെത്തി
ആഹ് കഞ്ഞമ്പുറം ഇറങ്ങിട്ട് നടക്കല്ല ഇയ് വടെ
ഞാന വസറങ്ങി നടക്ക
ഉം ഉ അയ്യോ എന്താ പറയാ
ആയിശേരി അവിടെന്നങ്ങ വരുല്ലേ
ആന്ന് ബാക്കി കൂടെ വന്ന് ഫ്രണ്ട് കൂടെ പോയി
ഉം
സമാധാനം ആവട്ടെ
ഉം പറഞ്ഞിട്ട് കാര്യമില്ല
എന്താ കാര്യല്ലേ എന്താ പറയുന്ന
എന്നാലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റ്ണ്ടല്ലോ കുറച്ച് കുറച്ച്
അയ്യാടി ഓരോ രോ സ്പോട്ട് പുതുതായിട്ട് കണ്ടുപിടി ച്ചോണ്ടിരിക്കാടി അങ്ങോട്ടേക്ക അത്ര ശ്രദ്ധിക്കില്ലല്ലോ
ശ്രദ്ധിക്കില്ല ഉം ന്നാലും ഒരു ക്ഷമ നോക്കി ഓക്കി ഈ ഇത്രീം സമയം വന്ന എ
ആ എപ്പം വന്നതാ എന്ത് കാര്യത്തിന് ഇത്ര നേരം നിൽക്കണ്ട കാര്യം
ഓര് വട്ട് ഉം
എന്നിട്ട് അവിടെ നിന്നിട്ട് ഇന്നെ കണ്ടതും ഇങ്ങനെ മാറി മാറി നിൽക്കുക
നമ്മള് കണ്ടിട്ടില്ല എന്നപ്പ പുള്ളിയുടെ വിചാരം
ആഹ്
ശ
ഞാൻ ഇന്നട്ട്‌ ബസ്‌ വരുമ്പോ ഞാൻ നോക്കിയേ ഞാൻ നോക്കി ഇങ്ങട്ട് നിന്ന് തിരിഞ്ഞപ്പോം മുന്നിക്ക് വന്നാള് പതുക്കെ പിന്നോക്കം നിൽക്കുക കാരണം ഞാൻ അതിൽ കേയറണ്ട് എന്ത അവിടെ അങ്ങനെ ഒരു മറം ഉണ്ട് പുല്ല് കൂടിന്റെ ചെടിന്ന് മറിഞ്ഞിട്ടുള്ള ഒരു മറണ്ട്
ഉം ഉം ഉം
ങ്ങട്ട് അയിന്റെ ഉള്ളിൽ കൂടെ നോക്കി നിൽക്കാ അല്ല എന്താപ്പത് എന്ത ഇപ്പ ചെയ്യ
ഇതിപ്പോ നമ്മൾ ക്യാഷ് വാങ്ങണം എന്നല്ല ഉദ്ദേശെ വാങ്ങണം എന്നുള്ള ഒരു വാങ്ങണം എന്നുള്ള ഒളിച്ചും പാത്തും നിന്നിട്ട് കാണ് അല്ലല്ലോ വാങ്ങണ ഓര് ചെയ്യാ
അതെ മര്യാദക്ക് വരാചോദിച്ച ഇനിപ്പ എന്തായാലും ശരി കൊറച്ച കാത്ത്ക്ക എന്നിട്ട്പ്പൊ ഇനി പ്പ അന്ന് ഞാൻ കണ്ടു പറഞ്ഞതാ അപ്പൊ പിന്നെ ഇനിപ്പ ഇന്നൊക്കെ ഒന്ന് വന്നു ചോദിക്കാണെങ്കിൽ എന്താ ശമ്പളം കിട്ടിയില്ലേ ഏ അല്ലെങ്കി തരാന്ന് പറഞ്ഞിട്ടല്ലേ ആ ഒരു മാന്യമാരെ
പറയും എന്നിട്ട ആ ഡേറ്റിന് വന്ന് ചോദിക്ക അല്ലെങ്കിൽ ആ ഡേറ്റില് വിളിക്കാഅങ്ങനെയൊക്കെയാണ് ആവശ്യമുള്ളവര് ചെയ്യുക
ചെയ്യാ ഇതിപ്പോ അതാണ്ട ചെയ്തോണ്ടിരിക്കുന്നേ ഇത്‌ എന്ത് കാര്യത്തിനാ
വെറുതെ ഇങ്ങന്നെ പിന്നാളെ വരിക
അതന്നെയാണ് ഇപ്പൊ ഞാനും ആലോചിച്ചോണ്ടേരിക്ക എന്തന്ന ഇപ്പ വേണ്ടത് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് ശേ
ആ
അ അവിടുന്ന് അങ്ങട്ട മാറിയേറേ റെഡിയാവോയിരിക്കും പക്ഷെ ഇങ്ങട്ട്
എങ്ങട്ട് മാറിയാലും പിന്നിം വന്ന് ത്ത അത് കണ്ടുപിടിക്കും
അതാണ് പക്ഷെ പറയരുത് എവിടെയാന്നുള്ളത് പറയരുത്
ആഹ ആ
ഏ
പറയാതെക്കെ ഇരിക്കാം
ആഹ് അതാ വേണ്ടത് ഇപ്പ അയ്നെ എന്താ വച്ചാല് അവിടെയാണ് പണി എന്നുള്ള ഒരു പേരല്ലേ വരുന്നത്
അതാണ് വാരിംകുളത്താണ് പണി എന്നുള്ളൊരിതിലേ
ആഹ് അപ്പൊ ഞാ ഇക്ക അവിടെ അങ്ങട്ട് ങ്ങട്ട്ക്ക് പോണ്ടിരിക്കേണ്ടിന്നൊക്കെ മുപ്പര് പറയണ്ടാവ പക്ഷെ അതുപോലെ ഇത് ഇങ്ങനെണ്ടോ
നമുക്കറിയാം നമുക്ക് സംഭവം അറിയാം മറ്റൊരാൾക്കാർ പറയ്മ്പോൾ അവൾക്ക് പറഞ്ഞ് രക്ഷപ്പെടണ്ടെ
പാടാനൊരു കാരണണ്ട് ഇനിപ്പപ്പോ ഇവിടെയാണെങ്കിലും അതേപോലെ തന്നെ അയ്ക്കും തിരക്കൊക്കെ ഇവിടെ കാണും ഇവിടെ നിക്കേണ്ട കാര്യം എന്ത യാൾക്ക്
ഉം ഉം ഉം
എന്താ എനിക്ക് ആകെ പ്രരാന്തിടിക്ക അല്ലെങ്കി തന്നെ നമുക്ക് ഒന്നോന്നും തൊഴിരം കെടുത്തല്ലേ എന്നിട്ട് ഒളിച്ചം പാത്തു നോക്ക എന്ത് കാര്യത്തിന്
ആഹ്
ഇല്ല
ഇതിപ്പ നമ്മള് കാണില്ലച്ച്ടാണ്
ആഹ്
ഉം അഹ് ഇന്നിട്ട് കാര്യല്ല
വല്ലാത്ത ഒരു ഗതി ട്ടോ ഇതുപോലത്തെ ഒരു ഗതികേട് ആരുക്കുണ്ടാവില്ല
ആ
നല്ലപ്പം കാലത്ത് ഇങ്ങനെ നോക്കാൻ കൂടി ഇപഴന്നെ ആരുംണ്ടായിരുന്നില്ലേ
തല്പ്കാലത്തൊന്നും പിന്നെല്ലാം അങ്ങന കറങ്ങാനൻ ആരുണ്ടായിട്ടില്ല
അതും കൂടി ഇന്നത്തെ കാലത്ത് ഇണ്ടായിരുന്നില്ല
അപ്പഴാണ് ഇപ്പ ഇത് നല്ല മട്ടം തന്നെ
എന്ത കാര്യത്തിന ഇപ്പ എന്താ ഇങ്ങൾക്ക് കിട്ടണെ ഇജ് ഒന്ന് ആലോചിച്ചു നോക്ക്
ഉം വെറുതെ അത് അന്റെ അവര് അമ്മോടാ പറയണ്ടത് ഇതൊക്കെ എന്ത നിങ്ങളന്നെ ചിന്തിച്ച ആരോടും എന്ത് പറഞ്ഞിട്ടും കാര്യല്ല
ആവു എത്രാ പറഞ്ഞിക്കണ് അവരെന്നെ ഇവരോട് പറഞ്ഞിരിക്കുന്നേ നിങ്ങൾ എന്തിനാ പോണനോ ഏഹ് അവര് അവടെ ഇഷ്ടത്തിന് നിന്നോട്ടാ അതിന് എന്താ ഏതാന്നൊക്കെ ചോദിക്ക്ണ്ടേ
ഉം ഉം ഉം എന്തെങ്കിലും ആയികോട്ടെ അന്വേഷിക്കേണ്ടോ പിടിക്കേണ്ടോ
ആഹ് അവരന്നെ എത്രയോ വട്ടം പറഞ്ക്കണ് ഇനിപ്പോ ഉണ്ട്ന്ന് തന്നെ വിശ്വസട്ടാണെങ്കിൽ കൂടിയും പറഞ്ഞിരിക്ക്ണു എഹ് നിങ്ങള് പിന്നെ ആഹ് ആഹ് പോകണ്ട നടക്കണ്ടേ ഇരിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു
ഉം
പിന്നിം ഇപ്പ ഇതന്നെച്ച നമ്മളെന്താ പറയണു
എന്താ പറയണ അവരോട് പറഞ്ഞിട്ട് കാര്യല്ല
കാര്യല്ല ഫോൺ വേഗം ഏകടുത്ത് ചെവിക്ക വെച്ചക്ക ചെൽപ്പോ ആരും ഇണ്ടാവൂല
വെറുതെ ഒന്ന് ച്ച കാണിക്കാൻ വേണ്ടീട്ടേ
കാണിക്കാൻ വേണ്ടി പിന്നെ ആരെങ്കിലും കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്നും ചോദിക്കലില്ല അപ്പൊ നമ്മള ഇതരാണ് എന്നട്ട് പറയാലോ
പറയാല്ലോ
ഉം വെറുതെ
അപ്പൊ ആൾക്കന്നെ അറിയാ അപ്പൊ സ നൊണ പറയണെങ്കിൽ ആൾക്കന്നെ അറിയാം എവിടേക്കും പോണില്ല ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ പക്ഷെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ വെറുതെ തക്കെ ആ പറ ഞ്ഞത് മുഴുവനും നൊണയാണല്ലോ
ആണ് എല്ലേലും ഇപ്പ എന്താ അല്ലേലും പറഞ്ഞിട്ടുള്ളത് എന്താ കണ്ടിട്ടുള്ളത് എന്തേലും ഒരു കാര്യം ഇര് കണ്ടിട്ടുണ്ടോ ഒന്നുമല്ല അന്നൊ പ്രാവശ്യത്തെ ആശീർവാദ ചെക്കൻ നമ്മളെ ലക്ഷ്മീന്റെ അവിടെന്ന് ഉത്തരം പർഞെ കണ്ടു ആഹ് ആഹ് അതന്ന് അതേ ആഹ് അന്ന് ആ ലോണ്ന്റെ കാര്യത്തിന് ആഹ് ഏഹ് അത് ആഹ് അപ് അത്ക്കെ ഈ മണ്ടന് ചി അഹാ അതാ മണ്ടന് ചിന്തിച്ചൂടെടീ
അയാൾക്ക് ചിന്തിക്കാൻ വേണ്ടിട്ടൊന്നുല്ല വെറുതെ കുടുബം തെറ്റിക്കാൻ വേണ്ടി പറയ്ആ അല്ലാണ്ട് അങ്ങനെ ഫാമിലി പ്രശ്നംണ്ടായിക്കോട്ടെ കൂട്ടുകാരനായിട്ട് ഈ വഴക്കായി ക്കോട്ടെ തല്ലൂടിക്കോട്ടെ ആവര് തകരട്ടെ എച്ചിട്ട് അപ്പ ഇയാൾക്ക് അയ്നെടെ കേറിക്കൂടാലൊ
കേറിക്കൂടാലോ വേം ന്നല്ല രീതിൽ ആവര്ത് പിരികേറ്റി പിരികേറ്റി പിരികേറ്റി നെ വിട്ട് കഴിഞ്ഞാ സുഖായീല്ലെ ഞാനിൻ്റൊടും പോയിര്ന്നെങ്കി പിന്നെ എന്താ പേടിക്കണ്ടത് ഒരു തും ഇല്ല്യേ ഇവർക്കിവിടെ കേറി ന്നെരങ്ങാ
അതാണ് വീട്ട്കേറി പോകാലോ
ഇങ്ങേരെ ഉദ്ദേശം പ്പം അതന്ന്യാണ് ഞാന് ന്നലെ എന്താ പറയാ മറ്റേ ആ എളപ്പിനോട് പറഞ്ഞു ഇങ്ങനൊക്കെയാണ് അപ്പ ഞാൻപ്പ ന്റെ വീട്ട് പോയി നിന്നാലോ ന്ന് ആലോയ്ക്കാണ്ന്ന് പറഞ്ഞ്
മ്
അപ്പ പറയാണ് എന്താ അയ്യോ അത് ചെയ്യല്ലട്ടോ അങ്ങനെ നി ക്കര്ത് അത് വര്ക്ക് നല്ലൊരു തായിട്ട് പോവും ഏ അപ്പൊ അവർക്ക് സുഖായി വെരാന് ക്യാനും ന്നിക്കാനൊക്കേന്ന്
ഇത്തര ആഹ്
അതെന്ന്യാണ് ഇങ്ങേര് രു ദ്ദേേഷിക്ക്ണെന്ന് ഇക്കും തോന്ന്ണ്ട് സഹിക്കെട്ട് മ്മള് പോവാ മ്മള് സഹിക്കെട്ട് പോവാ അപ്പ ഇബർക്കും സുഖായി ഇബര് പറഞ്ഞയ്ച്ചൂന്നും ല്യാ
ആഹ് ഇജ് പിന്നെ ഒരൂക്ക് പോവാന്നും പർഞ്ഞിണ്ടാര്ന്നല്ലോ
ഏഹ്
ഇജ് പിന്നെ ഒരു സമയത്ത് ഞാ പോവ്ആണ്ന്ന് ഒരു അമ്മായിമ്മോട് പർഞ്ഞാര്ന്നല്ലോ ഞാന് ഇനി പോവ്ആഞാൻങട്ട് പിന്നേട് വെർ ന്നില്ല്യാന്ന്
വെര്ല്ല്യാ കുട്ടിഏട്ടം വന്ന്ട്ടെ വെരുഒള്ളൂ ക്കി വെയ്യ കേക്കാനും പിടിക്കാനും ന്നൊക്കെ പർഞ്ഞല്ലോ അപ്പം ഇങ്ങോര്ക്ക് സുഖായി വർക്കും സുഖായി ഇവർക്ക് പണിക്ക് പോണങ്കി പോഉം ചെയ്യാം പ്പ വെലങ് ഞാനാണല്ലോ
അതെ
അതൊക്കെയാണ് പ്പംഎന്താ പറി ന്നി പ്പം എന്ത്ന്
നല്ലം പോലെ നിക്കേംചെയ്യും എൻ
ഞാൻ ഒന്നും ന്നോക്കാൻ പോവാറി ല്ല ഞാൻ ഒന്ന് ശ്രദ്ദിക്കുബോ ഇയാളെ ഏഷണെവെരി പോവേ എന്താണെച്ചാ ഞാൻ ഒന്നും ചെയ്യാൻ പോവാറില്ല ഇയാള് എന്താ ആയ്ക്കോട്ടേച്ട്ട് ഞാ വിടാറെ ഒള്ളൂ രെ ഭാഗത്തേക്കെ മൈന്റെയ്യാൻ പോവെല്ല ഞാ ൻ്റെ കാര്യം നോക്കി
ആഹ് ഉപദേഷി എടപെടാഞ്ഞാ മതി
എല്ല പക്ഷെ ഇയാള് പ്പം അതല്ലെ ചെയ്യ്ണത് അതെല്ലെ പ്പം പ്രശ്നായത് മ്മക്ക്ട്ടിട്ട് ണ്ടാക്കാൻ നിക്കേല്ലേ ഇഞ്ഞിപ്പ ന്ന് കണ്ടൂന്ന് പറയാനും പാകെല്ല്യ ന്നാളെകെന്തായാലും ഒന്ന് വിളിക്കണം ആളെ ന്നിട്ടാണ് ബാക്കി കാര്യം എന്താങ്ങനെന്നുള്ള അറിയ- എന്തൊക്കെ പറയും ചെയ്യും ചെയ്തിട്ട് പ്പ എന്തായിത് മാറ്റല്ല്യാ ണ്ടെ
മ് മ്
ഇല്ല
അതാണ്
പിന്നെപ്പ അതുല്ലെടി ഞാനീ പ്പ റിണതെ ഞാൻ ഇക്കിപ്പെന്താടീ ഒരാളോട് മിണ്ടാൻ പറ്റില്ലേ പോയി പോയി പ്പാതാ അന്നത്ത അവസ്ഥക്ക് എത്തിഏ
അല്ല അന്നെ നന്നാക്കണം ന്നല്ലല്ലോ മൂപ്പരുടെ ഉദ്ദേശം കുടുംബം തല്ലിക്കാൻ വേണ്ടി എന്തെ ങ്കിലും പറി
ആഹ് ഇതിങ്ങനെ കേട്ട് കേട്ട് പ്പ മ്മക്ക് ഒരാളോട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥായില്ലേ. മ്മക്കാണെങ്കിലും മിണ്ടാൻ പോലും മുക്ക് പേടിയായില്ലേ.
ഒരു ഭയം വയും.
അന്നെ ആഹ്.
ഊമ്മ്.
എന്തൊക്കെയെന്തൊക്കെ റിയില്ലേ വല്ലാത്ത കഷ്ടം എൻ. ആ പര്ങ്ങല്ച് ട്ട. എന്താപ്പ വേണ്ട്ച്ചിട്ട ഞായിരിക്ണേ. എല പിന്നെ എന്തേലും പറഞ്ഞ. ആ അവടെണ്ടാവേ ഇബടെണ്ടാവേ ഇവരൊക്കെ വളർന്ന നാടല്ലെ ഇവരെ ഇയാള നാട്ബ്ടേ. ഹല്ല ഇത്രയും കാലം ഇയാളെവിടെ രുന്നു.
പ്പൊ എത്ര കാലായി വന്നു കൂടിയിട്ട്.
ഇക്ക് ഇപ്പൊ വന്ന് ദേവുന് ആറുമാസം പ്രസവിച്ച് കൂട്ടി കൊണ്ടന്നിട്ടൊക്കെ വന്നല്ലേ ഒരു ആറുമാസംആ ആറ് കൊല്ലൊക്കായി.
ആവിലി ആറ് കൊല്ലയാളവിടെ നിന്നോ പിന്നെ എങ്ങനെ വലിച്ചിട്ടാ പോവ ഇവിടുന്ന്.
ആഹ്അ അതയ്ന് അന്നൊന്നും ഇത്ര ണ്ടായിരുന്നില്ല്യ. ആദ്യക്കൊന്നും ഇങ്ങനെ ണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഒന്ന് വരിണ്ടായിരുന്നുള്ളൂ മാസ്
ആ ആ ആ കുട്ടേട്ടൻ ള്ളപ്പളക്കെ ക ഇടക്ക് വരുള്ളൂ കുട്ടേട്ടം പോയ. ത്തെ പിന്നേണ് ഇവിടത്തെ ആളായി മാറിയത് ആഹ്. ഹാ
അല്ല അങ്ങനെയല്ല കുട്ടേ ആദ്യക്കൊക്കെ വന്ന സമയത്തൊക്കെണ്ടല്ലോ. അധികം വല്ലാണ്ട വരില്ലായിരുന്നു വല്ലാണ്ട ന്നുണ്ടാനില്ല. കുട്ടേട്ടന്ള്ള സമയത്തന്നെ ഒരു മാ മാസത്തിലൊരിക്കെ അന്ന് ചേച്ചിക്കള്ള സമയത്ത്. തന്നെ അങ്ങനെ വരിയിരിക്കൊന്ന ണ്ടായിരുന്നില്ല കൊറെപ്പളെ ങ്കിലൊക്കെ വരിയിരിക്ക അങ്ങനെണ്ടായിരുന്നുള്ളു. പിന്നെ പിന്നെ ങ്ങനെ പോയി പോയി പോയി പോയി ശനിയാഴ്ച വരലൊടങ്ങി തിങ്കളാഴ്ച്ചീ പോകലൊടങ്ങി. പിന്നെ രണ്ടിസായി പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെണ്ടായി. പതിവതി വന്നാണ്ട് കൂടി.
കൂടിലേ ആഹ് ആഹ്
ആഹ്ആ അതാണ്ടായത്.
ആരും ഒന്നും പറയണൊന്നില്ല അവരേയും പേടിക്കും വേണ്ട.
ഇല്ല്യ. ആ അന്ന് പിന്നെ അത്രങ്ങട്ട് അറിയില്ലല്ലോപ്പ താണെന്നുള്ള കാര്യം. ശരി വല്ലപ്പോഴും ആ അറീണത് ഇങ്ങനെയൊക്കെ സ്വഭാവന്ന്ള്ളത്. മറ്റേത് ആൾക് ഇങ്ങനെ ഇഷ്യൂസ് ണ്ട് പോവാൻ പറ്റില്ല അപ്പൊ പണി റീ ട്ട്. അന്നൊക്കെ വേറോരോ സ്ഥലത്ത് ക്ക ല്ലെഞ്ഞൊ പണിക്കും പോയാർന്നത്.
ഉം ഉ ഉംഊ
അതത്ര അറിയാം മ്മളത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ നമക്ക് പ്രശ്നൊനില്ല ആളെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാരുന്നില്ല അപ്പോ. ആളെന്ത്‌ വര്വെ പോകേ ചെയ്തോട്ടേച് നമ്മളും നിന്നു. പക്ഷെ ഇപ്പ് ഇ ആ ഇപ്പൊ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്ക്‌. പറയലൊടങ്ങിപ്പൊ കുട്ടേട്ടം പോയേന്റ ശേഷല്ലെ ആള് കുറഞ്ഞ തുടങ്ങിയത്. അ ആഹ് അതാ ണിപ്പൊണ്ടായത്. ഇനിപ്പോ ഒന്നുംപറഞ്ഞിട്ട് കാര്യല്ല ഇനിപ്പഎന്താ വേണ്ടൂന്നൊക്കെ. ഇത്പ്പോ കുട്ടേട്ടം പറഞ്ഞ മാതിരി പൈസ കൊടുത്താലും പോവില്ലേ. അയിനൊന്നല്ല നിക്ക്ണത്.
ന്നാലും ചവിട്ടി പുറത്താക്കാലോ ഒരു കാരണം പറഞ്. ഉം കൊടുത്തൊഴിവാക്ക്യാല് ന്ന ആൾക്കാരോട് പറയും ചെയ്യാ.
ഉം ഉം
അത് ആൾക്കാരോട് പറയങ്കിലും ചെയ്തു പ്പാരോടും പറയാനും പറ്റാത്ത അവസ്ഥാണേയ് അതണ് കൊടുത്തൊഴിവായി.
ഇതിന് പറയാനും പറ്റൂലെങ്കി. പിയാ പിന്നെച്ചാല് ഇയാള് കൂട്ടത്തിന് നിക്കാണ ഇവരെ ചോരലന്നെ എന്താ പറയാ. എന്തിനാ അത്രയും പൈസ വേടിക്കാൻ പോയത് അത് കൊട്ത്തണ്ടൊ ഴിവാക്കികൂടെന്നാണ് പറയാ.
അതന്നെപ്പ ആ ചോരന്നല്ല ആര് കേട്ടില്ല പോലീസില് പറഞ്ഞാ പോലും അവരതാ പറയ.
അതാ പറയാ ആ ന്നത്കൊടുക്കി ആളയിനല്ലെ വര്ണെ. ണ് ന്ന പറയാ പക്ഷെ മ്മക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറയാ പറ്റൂലല്ലോ. ഹെല്ലാ അതൊക്കെ പാക കുടുങ്ങി കഴിഞ്ഞെ പറഞ്ഞാപറേന്നതാ ഇക്കൊന്നും പറയാൻ വയ്യ ന്നും പറയാല്ലേ ഇന്നിട്ട് എന്താ പറയണ് മമ്മള വിധി
അപ്പൊ ഇങ്ങെ നടക്കുമ്പോ വല്ലാത്ത ബദ്ധിമുട്ടാ
ഏഹ്
പക്ഷെ ഞാൻ പറിച്ച ഒന്നെങ്ക നമ്മള അപ്പുറത്തോ അല്ലെങ്കിൽ മറ്റപ്പപ്പോ പുതിയ കണ്ടില്ലേ അവിടേക്കും മാറുവാണെങ്കി പിടിക്കാൻ പറ്റും
മസുഖായിട്ട് നോക്കിയിരിക്കാ
ഇരിക്ക്യ എപ്പം വര്ണണ്ട് എപ്പഴാ പോണ എന്താണൊക്കെ
ഒക്ക് നോക്കാനും പറ്റും
ഒക്കെറിയാ ഇപ്പ ഈ പുൊറത്തേക്ക ആയത കൊണ്ട് നമ്മുക്ക് ഒന്ന് ഐഡിയ കിട്ടാത്തതെ എന്തായാലും ഇയ്ക്കൊന്നും വെയ്യ നമുക്ക് പാസ ആരോിക്കുമ തല പോയിക്ക
അതൊക്കെയാണ്
ഇയ്യെത്തിയോ
ആഹ് എത്തി ഇയ്യ് എത്തിയോ
ഉം ഞാൻത്രരാോ എന്നാ ശരിന്നാ
ഉം ഓക്കെ